ഹലോ ആ കേൾക്കുന്നില്ലേ ഉറങ്ങി മോൻ ഉറങ്ങിയാ ഉ ഇവിടെ ഇവിടെ ചാട്ടോ ഡാൻസ് ഒക്കെ തുടങ്ങണള്ളൂ.
ഓ ഒറങ്ങാറായില്ല.
ണ്ടാക്കിയപ്പോ എന്ത അടുക്കളയിലുള്ള പുട്ടുപാനി അതായത് നൂലപൂട്ടിന്റെ അച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ആായിട്ടൊക്കെ ലിവിംഗ് റൂമിൽ പോയിട്ട് നല്ലൊരു കളി കഴിച്ചിക്കണ് ഇനി ഓനൊറങ്ങീട്ട് വേണം ഇവിടെ ഹണ്ടിങ് തുടങ്ങാന് പാത്രങ്ങളക്കെ ഇ എവിടന്ന് എവിടെന്ന് വൊങ്ങന ഓരോന്ന് പെറക്കി. കൊണ്ടന്ന് അടുക്കളയിൽ പിന്നെ അതത് സ്ഥാനത്ത് വെക്കാന് ആഹ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആഹ് ചെലപ്പോ- അടിച്ചു വാരി തൊടതാകണ സോഫന്റെ ഉള്ളിന്നൊക്കെ- അതഹ സ്പൂണും ഫോർക്കും ഒക്കെ അവടെ-
ഉം കഴിഞ്ഞ ഒരാഴ്- ച്ചുകൊണ്ട് ഞാൻ പുതിയ ഒരു ടീഷർട്ട് നോക്കിയതാ കിട്ടിയത്- കട്ടീത് മെത്തേടടീ- ടീന്നാ-
ആഹ് ആ അതല്ലെ മെത്ത മെത്തന്റെ അടില് അല്ലെങ്കി- സോഫെന്റെ അടിൽ ഇതൊക്കെ തന്നെയാ-
ഓം ആന്നാന്ന് -
മോട്ടറിന്റെ സ്വിച്- ച്ചിടാ- എല്ലായിടത്തും എത്തിപ്പിടിച്ച് കേറാൻ പഠിച്ചിക്കണപ്പോ സത്യയാഉള്ളത് എവിട്ന്നാ ഇതൊക്കെ ഇവര് പടി
പ്രത്യേകതരം കഴിവുകളാ ഇവരൊക്കെ ആൽഫയാന്നോ ഏതാണ്ടൊക്കെ കിട്ടാന്ന് പറയുന്ന കേക്കാം ഉം ഉം പിന്നെ എവിടെങ്കിലും യാത്രകളൊക്കെ പോവാറുണ്ടോ?
ആ യാത്രകളൊക്കെ പോവാറുണ്ട് ഇനിക്- ഇഷ്ടാണ് ട്രാവല്ചെയുന്നത്- മ് ഭയങ്കര ഇഷ്ടം ആ ഹസ്ബൻഡ് വരുമ്പോ പോവും പിന്നെ പിന്നെ ബ്രദേഴ് സ് നാട്ടിലുണ്ടെങ്കിൽ ഓര കൂടെ പോവും അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങ അങ്ങനെ പോവും. മ് പക്ഷെ ഈ മക്ക ക്കളേം കൊണ്ട് പോണ കാര്യം ആലോയ്ച്ച ചെലപ്പേ
ഒവ്വാ ആന്ന് ആന്ന് ആ
ആ ഇപ്പൊ ഞാന് ഇങ്ങട് വന്ന സമയത്തന്നെ ഇപ്പൊ മോനേം കൊണ്ട് ഞങ്ങള് കൊറച്ച് ചുറ്റീട്ട വന്നേ ഞങ്ങള് കത്ത് ഇവന്ക് ഇപ്പ ഇവിടുന്ന് ഖത്തർന്ന് നേരെ ഒമാനില് വന്നു ഒമാനില് അഞ്ചു മണിക്കൂറ് വേ പിന്നെ വെയിറ്റിങ്ങ് പിന്നെ അത് കഴിഞ്ഞീന് ശേഷം ചെന്നൈക്ക് എത്തിയത്. ചെന്നൈയിന്ന് പതിമൂന്ന് മണി ക്കൂറ് ഇങ്ങട്ട് നാട്ട്ക്ക് ബസ്സിന്
ഉം ബസ്സിലോ സമ്മതിക്കണം ഈ അഞ്ച് മണിക്കൂറൊക്കെ അവടെ എങ്ങനെ കെട
അഞ്ച് മണിക്കൂറങ്ങട്ട് നിന്നു മ്
ഉം പിന്നെ അവടെ എങ്ങനാ അവടെ കൊറെ നാള് നിന്നോ
ആ ഒരു ന്നാ നാല് മാസം ഞങ്ങള് വേഗം വിസ പുതുക്കിയിട്ട് വെര്ണം വിചാരിച്ച് പക്ഷെ അപ്പഴേക്കിന് അവ ത്തിന്റെ പ്രശ് നായിട്ടേ ഒന്നും ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും കറക്റ്റില്ലാഞ്ഞിട്ട് ന്ന്ട്ടെന്നെ ചുറ്റി വളഞ്ഞ് ട്ട പോന്നത് മോളെ എക്സാമൊക്കെ മിസ്സായി പിന്നെ വന്നിട്ട് മദ്രസ് ത്തെ എക്സാം പിന്നെ റീ എക്സാം എഴുതി പിന്നെ വരും അങ്ങനെ പോവും കുഴപ്പില്ല ഓൺലൈൻ ആയിട്ട് മതി പറഞ്ഞെങ്ങ് ചെയ്ത് അതെ ന്ന്ട്ട് പെ
അവിടെങ്ങനെ കാലാവസ്ഥയൊക്കെ എങ്ങനെ
അല്ല അവിടെ നോർമൽ ക്ലൈമറ്റ് രുന്നു ഇപ്പോ അവിടെന്ന് ആ നോർമൽ ക്ലൈമറ്റിൽ നിന്ന് ഞാൻ ഈ ചൂട് ഇങ്ങോട്ട് വന്ന ഇറങ്ങിയപ്പേ പെട്ടെന്ന് ഫസ്റ്റ് ഇങ്ങട്ട് അന്തം ഇതായി പോകും
ആഹ് ഓ അവിടെ ചൂടന്നാ നമ്മ മ്മളിവിടെ എല്ലാരും വി
ആഹ് അവിടെ എങ്ങനെയന്ന് വെച് കഴിഞ്ഞാല് പിന്നെ ചൂട് സ്റ്റാർട്ട് ചെയ്യാനാവുന്നുള്ളു ഈ ജൂലൈ ജൂണ് ഒ ആവുമ്പോ നല്ല ചൂ
ഓ ആവടാ ആസമേത്ത
ആഹ് അവിടെ പിന്നെ പൊറത്ത് നിത്താൻ കഴിയില്ല നമ്മള് നിക്ക്ണ സമയത്ത് നമ്മളിങ്ങനെ വിയർത്തൊലിച്ച് പോ അത്രക്ക് ചൂടാല്ലെ മ്മള് ഈന്തപഴൊക്കെ പഴുകണ കാണ
ആന്നൊ ആഹ്
അപ്പ ഞങ്ങള്പ്പ വല്ല സമയത്ത് ജസ്റ്റ് ചെറി കായികളൊള്ളൂ ഈ ജൂൺ ജൂലൈ ആവുമ്പോ നന്നായിട്ട് ഇത് പിന്നെ നല്ല ചൂടാക്കരാ അപ് പ്പാ സമയ നന്നായിട്ട് പഴുക്കും
ഓ അങ്ങനെയല്ലേ ഉം എന്റെ ഹസ്ബൻഡ് ഞങ്ങടെ കല്യാണത്തിന് മുമ്പങ്ങാണ്ട് ഗൾ ലാര്ന്നന്നു പറയുന്നത് പിന്നെ ആളിപ്പോ ഇവിടെ നാട്ടിതന്നെ ജോലി പ്പോ
ആ ജൂൺ ലാസ്റ്റ് മുതല് ജൂലൈ ഓഗ ഈ മൂന്ന് മാസം തെ ജൂണ് ലാസ്റ്റ് കഴിഞ്ഞാൽ ജൂലൈയും ഓഗസ്റ്റ് ഒരു പിന്നെ ലാസ്റ്റ് വേരെ വെക്കേഷനാണിവടെ
ആഹ് പിന്നെ അവിടെങ്ങന ക കാണാൻ വേറെ സ്ഥലങ്ങളൊ ക്കെയൊണ്ടോ അവിടെ
ച്ചു കഴിഞ്ഞാല് ന മലപ്പുറം ജില്ലന്റെത്ര ആകം അത്ര ചെറിയ ഒരു ഇതാണ് പക്ഷെ എന്നാപോലും നമുക്ക് അടുത്തടുത്ത് നമുക്ക് പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസാണ് പക്ഷെ ഒന്നു വൊന്നും അങ്ങെ എന്താറിയൊ നമുക്ക് ഫീ ഒന്നും കൊടുക്കണ്ട നമുക്കൊക്കെ എൻട്രി ഫ്രീയിരിക്കും
ആണല്ലേ ഉം
ല്ലാം എപ്പ വേണെങ്കിലും നമുക്ക് രാത്രി ഒരു മണി രണ്ട് മണി വരെയൊക്കെ എടുക്കാ ഹസ്ബൻഡ് എന്തെങ്കിലും തിരക്കിലാണെങ്കി ഏത് സമയത്തും എപ്പ വേണെങ്കിലും നമുക്ക് പുറത്തിറങ്ങി നടക്കാം ആരും നമ്മളെ നോക്കിയേ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമന്റടിക്കേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ലൈഫ് നമുക്ക് ജീവിക്കൻ സുഖവിടെ സെക്യുറാണ് ആരെങ്കിലും നമ്മളൊന്ന് നോക്കി കഴിഞ്ഞ ജസ്റ്റ് നമ്മൾ ഒന്ന് ഇത് കൊടുത്തഴിഞ്ഞ ഒന്ന് ഒന്ന്പ്പ പോലീസിന് പൊളി ധായിര
ഓ ആണല്ലേ ഓ അതൊക്കെ ഒക്കെ ഇവിടെ കൊണ്ടുവരന്നയ് ഉം
ഇപ്പൊ ഞങ്ങള് പൊ പോര്നെ മോന് ഇണ്ടാവുന്ന മുന്നേ അവിടെ ആരുന്ന സമയത്ത് പെരുന്നാളിനെയിരുന്നു അപ്പൊ നിങ്ങൾ മൈലാഞ്ചി ഇട്ടോണ്ടിരുന്ന ആ സമ മൈലാഞ്ചി ഫുള്ള് കേടയിരുന്നു ഇങ്ങനെ പീച്ചി കഴിഞ്ഞിട്ട് ആഹ് ഒന് കട്ട കട്ട അല്ലേ അപ്പ്തനും മോള് കരയാൻ തുടങ്ങി ദെയ്‌രം വേണോട്ട നമ്മളവിടുന്ന് ഏകദേശം സൂപ്പർ മാർക്കറ്റ് ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാണ്ട് രാ- ഒരു പന്ത്രണ്ടര മണിയായപ്പോ ഞാൻ ഈ മൈലാഞ്ചി ഞമ്മക്ക് നോക്കണത് അപ്പോ ഹസ്ബൻഡ് വിളിച്ചപ്പോ- ഹസ്ബൻഡ് തിരക്കാണ് പറഞ്ഞു ഞാനും മോളെയും പിടിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ നടന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് നടന്ന് പോയി ആഹ് സൂ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു പോലെ നമ്മൾ നാട്ടിന്ന് നമ്മളൊരു ഒരു പെണ്ണൊരു കുട്ടി ആ പന്ത്രണ്ട് മണിക്കൊക്കെ നാട്ടിനിന്ന് ഒരു സൂപ്പർമാർക്കറ്റ് നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഓരു ജീവനോട് തിരി-
ഏയ് ഇല്ലില്ല പൊടി പോലും കാണത്തില്ല അങ്ങനെ ഒരാള് ഈ ഭൂമിയിൽ ഇല്ല പിന്നെ
അല്ല ഇപ്പൊ കൊറ- കൊറച്ചേ ആയിട്ടുള്ളു ട്ടോ ഇങ്ങനത്തൊക്കെ കാര്യങ്ങളായിട്ട് നമ്മളൊക്കെ ചെറിയ കാര്യ ചെറിയ കുട്ടി ആയിരുന്ന സമയത്തൊക്കെ എത്ര നമ്മള് പുറത്ത് - ഇട്ട് കളിക്കും അതുപോലെ അപ്പറത്തും ഇപ്പറത്തും വീട്ടിൽ കൂടി പോയി കളിക്കും നമ്മള് മാങ്ങ പെറുക്കാൻ പോയിട്ടും അതുപോലെ തന്നെ-
ഉം നമ്മളൊക്കെ എങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോ പോലും കുട്ടികളൊക്കെ- കുട്ടി ആൺകുട്ടികളായിട്ടായാലും ഒരു വിഷയവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ഉം
നടക്കണം ഞങ്ങളവിടെ നിന്ന് സ്കൂളിലേക്ക് ഞങ്ങളൊരു ഉള്ളേരിയയിരുന്നു എന്റെ വീടിന്റ അവിടെ നല്ല സ്കൂൾ ബസൊന്നും വരില്ലായിരുന്നു റോഡ് കട്ട കട്ട ചേർന്ന് കല്ല് ട്ട റോഡേരുന്നു അപ്പ സ്കൂൾ ബസ്സൊന്നും വെര്ല്ലായിരുന്നു ഒന്നര മണിക്കൂറിന്റട്ത്ത് നടന്ന്ട്ടാണ് അഞ്ചാം ക്ലാസ്സ് മുതല് സ്കൂള്ല് പോയിര്ന്നത് ഫുള്ള് കടക്കെ രണ്ട് സൈഡിലും നല്ല കാട് എന്നിട്ട് അതിന്റെടേ കൂടെ നടന്ന് സ് കൂള് പോയിരുന്നു പക്ഷേ അന്നൊന്നും ഒരു പ്രശ് നുണ്ടായിരുന്നില്ല ഇപ്പത്തെ കാലത്ത് തെങ്ങില്ലേ അപ്പൊ മോളെം കൊണ്ട് ഞാനീപ്പൊ കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ വീട്ടീന്ന് പോന്ന സമയത്ത് ആ അതിന്റെ ഒരു പത്ത് മിനിറ്റൊള്ളു ഒരു കുന്ന് കേറാൻണ്ട് ബസ് കേറണെങ്കില് ആ സമയം നടന്ന് ഇപ്പക്കിന് ഓള് കൊഴങ്ങി അപ്പം ഞാൻ പറഞ്ഞ് ഈ കുന്നും കേറി പിന്നെ ഇവിടുന്ന് പിന്നിം ഒരു മണിക്കൂർ നടന്നിട്ടാണ് ഇമ്മച്ചി സ്കൂൾ പോയിണ് പറ ഓളോക്കെ ഇപ്പളു ങ്ങനെ അന്തംവിട്ട് വണ്ടി എറങ്ങീട്ട് ആ വന്നെ ബാഗും തൂക്കി വീട്ടിലെത്തുമ്പക്കിനി ഓരൊക്കെ കൊഴങ്ങി ഇവരെ കൊണ്ട് ഒന്നിനും കയ്യിണില്ല അപ്പൊ അത്രയും നമ്മളൊക്കെ ആ കഷ്ടപ്പെടാം നടക്കല്ലല്ലോ ആരും നടക്കൂല്ല കുട്ടികളൊക്കെ വണ്ടിക്കാക്കും അല്ല അട് സ്കൂളാണെങ്കിൽ പോലും ഒരു അ ഒരു പേരന്റ്സോ നമ്മളെ കുട്ടികളെ നടത്തി വി
ഇല്ലി ല്ലില്ലില്ല ഉം
അന്നത്തെ പോലെയല്ല പ്പൊപീഡനങ്ങളുടെ ഒരു പരമ്പരയാണ് സ്വന്തം വീട്ടി തന്നെ കുട്ടികളെ നിർത്താൻ സുരക്ഷിതരല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇപ്പൊ ജീവിക്ക പേടിയാണ് അലോയ്ക്കുമ്പോ ക്കുമ്പോ തന്നെ ഇത് ഇപ്പ വള് അപ്പർത്തെ ഇപ്പർത്തെ വീട്ട് പോയ എനിക്ക് ഭയങ്കര ടെൻഷനാ ഞാന് വിളി പിന്നെ ഞാ ങ്ങട്ട് വാ ങ്ങട്ട് വാ ഇങ്ങട്ട് ഓള് വന്നിട്ട് എന്തിനാ ഇമ്മച്ചി ങ്ങനെ ഇന്നേ കളിക്കാൻ പോവാൻ സമ്മയ്ക്കാത്തെ അപ്പം ഞാ ങ്ങനെ പർഞ്ഞൊടു ഇങ്ങനെ ആര് വന്ന് വിളിച്ചഴിഞ്ഞാലും
ആ എന്നാ ഒന്നാമത് നിങ്ങൾ മൂന്നു പേര് മാത്രം ഒരു വീട്ടി താമസിക്കുന്നല്ലേ ഉം ഉം
ശ്രദ്ധിക്കണം ഇപ്പോ പിന്നെ അങ്ങനെ ള്ള കാര്യങ്ങളൊക്കെ പർഞ്ഞൊടു
ഉം ഇവിടെ ഞാൻ മോളും അങ്ങനെയാ മോളും ഇടയ്ക്കിടക്ക് വീടിന് വെളിയിലോട്ടിറങ്ങും തൊട്ടപ്പുറത്ത് റോഡാ എനിക്കങ്ങ്
ആ ആരെങ്കിലും വലിച്ചിട്ട്ങ്ങാണ്ട് കൊണ്ടോയാല് ഇപ്പത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല അത് ഗോൾഡിന്റെ റൈ റ്റും അതെ അതെ ആ ഓൾ മോൾന്റെ കാര്യ മേൽ കാണുമ്പോത്തിന് പറിം ഇമ്മച്ചി ഇട്ട് പോലെ എനിക്കും ഇട്ടുകൊണ്ടാ പറിം ഞാൻ പറിം ഇയ്യ് പൊറത്തുകൂടെ ഇറങ്ങുന്ന വേണ്ട എനിക്ക് പേടിയാണ് പറയും ഞാൻ ഫുള്ള് അത് ഇതായിട്ടേ പോലെയാണ് ഇപ്പോ
ഉം
ഒക്കെ കേൾക്കണതൊക്കെ ഒക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകള പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ ഒന്നുമില്ല ഞാൻ പറയാ പത്രം തുറന്ന കഴിഞ്ഞപ്പോ അവിടെ കവർച്ച
ആണ് ആണ് ഉം പണ്ടൊക്കെ പത്രം തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നല്ല വാർത്തകളായി
ഇല്ല വെറും വെറും പീഡനവും ഇതും ഒക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ ഞങ്ങൾ കുറച്ച് ലോങ് ആയിട്ട് നടന്നന്ന് വരുന്ന ല്ലേ അപ്പൊ ടീച്ചേഴ ഞങ്ങൾ കുറച്ച് ചിലപ്പോൾ ഫസ്റ്റ് പിരീയഡ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ എത്ത മദ്രസ വിട്ട് വരുന്ന സമയുമ്പക്കും ഒമ്പത് മണിയാവും പിന്നെ ഇവിടുന്ന് ഫുഡ് വീട്ടിൽ ന്ന് ഫുഡും കഴിച്ചിട്ട് ഈ ഒന്നര മണിക്കൂർ എന്തായാലും പതിനൊന്ന് മണി യാവും പ പത്തര ആവുമ്പോ പിന്നെ പിന്നെ അതുവരെ പ്ലസ്ടു വരെ അങ്ങനെ പോയി അത്യാവശ്യം പിന്നെ ബുദ്ധിമുട്ടിട്ടാ പിന്നെയാണ് നമ്മുടെ നാട്ടത്തെ രോടൊക്കെ ന്ന് ശരിയായികനത് ഞങ്ങൾ നാട്ടിൽ നാല് വരെയുള്ളു സ്കൂളുണ്ട് ആ സ്കൂളിലാണെങ്കില് ഒന്നും പഠിപ്പിക്കൂല പക്ഷേ ടീച്ചേഴസ് അങ്ങനെ ഒരു നമ്മളെ സ്കൂള് പോണെ എന്താ വെച്ച കഴിഞ്ഞാല് നെല്ലിക്ക പെറുക്കാനും മാങ്ങ പെറുക്കാനും അപ്പുറത്തെ തൊടിയില് ആമപ്പൊ ത് ആ നിങ്ങൾ കഴിച്ചിരിക്കണം അത് നമ്മൾ ബുക്കിന്റെ അടീൽ വെച്ചക്ക
ആാാ ആാാാാ
അത് വറിക്കാനും ഒക്കെയിരുന്നു നമ്മള ഈ സ്കൂളു ചെല്ലുന്ന കുട്ടികളെ മറ്റുള്ള സ്കൂളുകർക്ക് ഭയങ്കര വെറപ്പുായിരുന്നു നമ്മള് യു പി സ്കൂുകാർക്കാന്ന് വെച്ചാൽ അക്ഷരം പോലും അറിയാത്ത മ കള ക ചെല്ലുനത് അങ്ങനെയായിരുന്നു
ഉം
പിന്നെ അവിടെെ ചെന്നിട്ട് വേണം നമ്മൾ പഠിച്ചെടുക്കാൻേണ്ടി
ഉം അതൊക്കെ ഒരു കാലം
എന്നാ ഒ കെ ട്ടാ വിളിക്ക